ഹലോ
ഹലോ
കേൾക്കുന്നുണ്ടല്ലോ ല്ലെ?
ആഹ് കേക്കാൻ പറ്റുന്നു
ഉം എന്തുണ്ട് വിശേഷം ഉറക്കൊക്കെ നേരത്തെ എണീറ്റ്
ആഹ് ഉം ഞാനൊക്കെ ഞാന് പത്തര കഴിഞ്ഞ് ണീറ്റപ്പൊ ഇന്നല്ലേ ഒറങ്ങാൻ പറ്റൂ ഉം ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല ഇവിടെ ഉണ്ട് കഴിച്ചിട്ടില്ല കഴിക്കണം അവിടെ കഴിച്ചോ?
ഇല്ലല്ല കഴിച്ചില്ല ഞാന് ഇനി കഴിക്കത്തേള്ളൂ ചായ കുടിച്ചു ഇനിയിപ്പൊ കൊറച് കയും കഴിക്കാൻ
ചായ കുടിച്ച പിന്നെ വയറ് നിറയല്ലോ
ആഹ് അതാ ചായയും ബിസ്ക്കറ്റ് ഒക്കെ കാണും അപ്പൊ പിന്നെ കൊറച്ച് കഴിയും കഴിക്കാൻ നീ എന്ത കഴിക്കാഞ്ഞേ
ക്ഞാൻ ചായ കുടിച്ച് കുടിച്ച് എണീറ്റിട്ട് കുറച്ചു നേരം ചുമ്മായിരിക്കുവായിരുന്നു എന്നിട്ടാ പിന്നെ ചായ കുടിച്ചത് ആ
ആഹ് ആഹ് ആഹ് അപ്പനീ ചോറും ലേറ്റ് ആവല്ലോ കഴിക്കാൻ
ഉം ചോറും ലൈറ്റ് ആവും അവിടെ എന്താ രാവിലെ കഴിക്കൻ
ഇവി ട്ടെ അറിയാം വയ്യ അപ്പ ദോശ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും
അഹ് അഹ് അഹ് അഹ് ഇവിടെ അതന്നെ ദോശ ദോശ
ദോശ ഉം ബാക്കി എല്ലാരും കഴിച്ച വീട്ടില്
ഉം ബാക്കി എല്ലാരും കഴിച്ച്
ഉം ഉം പിൻ
ആഹ് ഇവിടെ ഉമ്മ കഴിച്ച് വാപ്പ കഴിച്ചില്ലെന്നാ തോന്നുന്നത് അറിയാൻ വയ്യ രാവിലെ ജോലി ഉണ്ടായിര്ന്ന് കേട്ടോ ഉം ഉം ആഹ് അങ്ങനെ പിന്നെ എന്ത പരിപാടി ഇന്ന് മഴയൊന്നും ഇല്ലല്ലോ ഉണ്ടോ അവിടെ മഴ
മഴ ഇല്ല വെയിലുണ്ട് അതുകൊണ്ട് തുണി കഴിവി ഇതൊക്കെ എടുത്ത് വണ്ടിൽ ഇട്ടിട്ടുണ്ട് ഒണങ്ങാൻ
ആഹ് ആഹ് ആഹ് ഉം ഇവിടെ മഴയില്ല വെയിലാണ് ഇന്ന് വെയില
ഉം ഇന്ന് വേറെ എവിടേലും പോകുന്നുണ്ടോ
ഇല്ല ഇല്ല എങ്ങും പോകുന്നില്ല ഇന്ന് ഇങ്ങും ഒരു പരിപാടിയൊന്നുംമില്ല സാധാ കല്യാണൊക്കെ കാണു ഇന്നൊന്നും ഇല്ല
ഉം ഇന്ന് റസ്റ്റല്ലേ
ആഹ് ഇന്ന് റസ്റ്റ്തന്നെ ഉറക്കം അതൊക്കെ തന്നെ അവിടെന്തുവാ?
ഇവിടെ എല്ലാരും റസ്റ്റ്
ആണോ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോന്നുണ്ടോ ന്നില്ലല്ലോ ഒരാളാണ്ട് ദൂരയാണല്ലേ ഓഹ് ഓഹ് ഓഹ് ഉം ഇനിനിപ്പൊ എന്നാ ജോലി സ്ഥലത്ത് പോകുന്നെ എന്ന് പോവും ഇന്ന് പോകോ അതോ നാളെ പോകോ
നാളെ രാവിലെ പോകു
നാളെ രാവിലെ പോവല്ലേ രാവിലെ എത്ര മണിക്ക് ഇറങ്ങണന്നേരം
രാവിലെ ഞാന് നാ അഞ്ച് അരക്ക എറങ്ങും
അഞ്ചു മണിക്ക് ഇറങ്ങുല്ലേ അപ്പൊ ഫുഡൊക്കെ അവടെ ചെന്നിട്ടേ കഴിക്കത്തോളോ
ഉം ഫുഡ് ഹോസ്റ്റല്ണ്ട് അവിടന്ന് കഴിക്കും
അവിടുന്ന് കഴിക്കു അ ആഹ് ആഹ് ആഹ് അപ്പൊനി അട്ത്ത വീക്കും വെരോ അതോ ഇടക്കെട്ടെക്കെ വരത്തൊള്ളൂ
ഇല്ല അടുത്ത ആഴ്ചയും വരും
അട്ത്ത ആഴ്ച്ച വരും ഉം ഉം ഉം ഓണത്തിനക്കെ നിങ്ങക്ക് എങ്ങനാ എന്തെങ്കിലും അവധിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ണ്ടോ അതോ
ഓണത്തിന് ഇനിക്ക് തോന്ന്ന്ന് ഹഹാ രണ്ട് ലീവാണ്ടുണ്ട്
ആഹ് രണ്ട് ലീവ്ണ്ടല്ലേ അവടെ പ്രോഗ്രാമൊക്കെ ഉണ്ടോ ഓണപ്രോഗ്രാം അങ്ങനെയക്കെ ണ്ടോ ഓഫീസില്
ഉം അവിടെ ഓണത്തിന് പരിപാടിയുണ്ട്
ആഹ ആഹ് ആഹ് അപ്പൊ ഡ്രസ്സക്കെ എടുക്കാറുണ്ടോ
അല്ല ഞാന കേറിയതല്ലേ ഒള്ളു അപ്പൊ അങ്ങനെ ഒന്നും അറിയില്ല
ഉം ഉം ആഹ് ആഹ് ഫസ്റ്റ് കേറീട്ട് ഫസ്റ്റ് ഓണവാണോ അവിട്ത്തെ
ആഹ് ഫസ്റ്റാ
ഉം ഉം അപ്പൊ പ്രോഗ്രാമൊക്കെ കാണുവായിരിക്കല്ലോ നല്ല നല്ലേ
ഉം കാണും ഞാൻ മിക്കവാറും അവിടെ പോകത്തില്ല മിക്കയറ ഇവിടെ വരത്തേഒള്ളു
ആണ് ഇവിടെണ്ടോ ഓഹ് നാട്ടിലുണ്ടല്ലേ
അല്ല നാട്ടിൽ ചുമ്മ വീട്ടി വരത്തെ ഒള്ളു
ഓഹ് വീട്ടിൽ അ നിങ്ങള് അവന്റെ അടുത്ത് ക്ലബ്ബ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഓണ സെലിബ്രേഷൻ ഒന്നും ഇല്ലേ
പണ്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കാണ കണ്ടിട്ടില്ല
ആഹ് അതെന്താച്ചാ എല്ലാരും പൊറ പല സ്ഥലത്തൊക്കെ ജോലിക്കും തിനൊക്കെ പോയതുകൊണ്ടായിരിക്കും അതൊന്നും ഇല്ലാത്തത് പല്ലേ
ഉം പണ്ട് ഇവിടെള്ള കുറച്ച് ചേട്ടന്മാരൊക്കെ ചേർന്ന് നടത്തുായിര്ന്ന്
ഉം ഉം ഉം
അതൊന്നും അങ്ങനെല്ല്യ
ആഹ് ഇപ്പ എല്ലാരും പല തെരകിലൊക്കെല്ലേ പണ്ടത്തെ ആഒന്നും കാണത്തില്ലല്ലോ
അത
ഉം അങ്ങനെ ഡ്രസ്സൊക്കെ കഴ്കിയിട്ടോ അതോ കഴികത്തേ ഒള്ളോ
ഡ്രസ്സ്‌ ഇന്നലെ രാത്രി കഴുകിയാര്ന്ന് അപ്പോഴത്തിന് ഇൻ ഒണങ്ങാൻ രാവിലെ കൊണ്ടിട്ട് ഇനിയിപ്പ ഇന്ന് വൈകിട്ട ആവുമ്പോ ഉണങ്ങുന്ന് പ്രതീക്ഷിക്ക്ന്ന്
ഉം ആഹ് നല്ല വെയിലു ആഹ് ഇവിടെയും ഇവിടെ പിന്നെ ഇത് ഇടയ്ക്കൊക്കെ വെയില കാണുമ്പം കഴുകിയിടും ഒരു ഒരെണ്ണ ആണെങ്കിലും കഴുകിയിടും അപ്പൊ പിന്നെ പ്രശ്നമേ വരുന്നില്ല ഉം അങ്ങനെ ഇന്ന് ഏഹ് മുടി കൊഴിച് ആഹ് ഉണ്ടുണ്ട് മറ്റേ താരനുള്ളൊണ്ട് നല്ല മുടി കൊഴിച്ചിലുണ്ട്
ആഹ് എനിക്കന്ന് അവിടത്തെ വെള്ളം ശരിയാകത്തോണ്ട് മുടി കൊഴിച്ചിലണ്ട് അവടെ ഇപ്പോ തലയോട്ട്യോക്കെ കാണാ ഇവടാവുമ്പോ കൊഴപ്പുല്ല ഇവിടെ വെള്ളം നല്ലതായിട്ട് ഇവിടെ മുടി ഒന്നും കൊഴീല്ല
ആഹ് മറ്റേ അവടെ ക്ലോറിൻ വെള്ളംമായിരിക്കൂല്ലേ
ഉം ക്ലോറിനേറ്റഡ് വാട്ടറാണ് അവടെ
ഓഹ് ഓഹ് ഓഹ് അപ്പൊ മുടിയെല്ലാം കൊഴിഞാണും
ആഹ് നല്ല പോലെ പോന്നുണ്ട്.
ഉം അപ്പൊ എന്തെങ്കിലും ഒന്ന് ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചാ ചെൽപ്പം മെഡിസിനോ ഷാംപൂ അങ്ങനെന്തെങ്കിലും ത തന്നീനല്ലോ
എന്ത്യ്താലും ആ വെള്ളോല്ലേ
അഹ് അത് ശരിയാണ് ഇപ്പ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലേ.
ഒന്നും ചെയ്യൻ പറ്റ കുളിക്കാതിരിക്ക അത്രേ ഉള്ളൂ
ഓഹ് അത് പാടാരിക്കും ഒരാ എന്ന് വെച്ചാ ഡെയ് ഡേയ്ലി വീട്ടി വന്നിട്ട് വാണെങ്കി പിന്നി എൾപാ ബടെ നി ക്യുവല്ലേ വീക്കിലി അപ്പം കുടി അന്നന്നെ വീക്കിലി അല്ലേ കുളിക്കാൻ പറ്റു
അതാ
ഉംഉം എല്ലാർക്കും ആ പ്രശ്നം ഉണ്ടോ? അവിടെ അതോ എങ്ങനാ
അവിടെ എല്ലാർക്കും ഇല്ല. കുറച്ചു പേർക്കുണ്ട് ചേലോർടെ മുടി നല്ല പോലെ തന്നെ ഇരിക്കുന്നെ കൊഴിയുന്നുണ്ടെങ്കിൽ ആണ് അതുപോലെ തന്നെ വളരുന്നുണ്ട് അവിടെത്തന്ന നമക്ക് പൊഴിഞ്ഞാ പിന്നെ വരത്തില്ല. അവിട്ത്തെ
വരിത്തില്ല. നേരത്തെ മുടി കോഴിച്ചിലൊന്നും ഇല്ലല്ലോ ഇപ്പഴല്ലേ ഇത് യൂസ് ചെയ്തെന് ശേഷല്ലേ
അല്ലല്ല നേരത്തെ നല്ല പോലെ ഉണ്ടായിരുന്നു പിന്നെ കുറെ നാള് കഴിഞ്ഞപ്പോ അത് മാറി. പിന്നെ സീസൺ വൈസ് വരും. ഇപ്പം ഇവിടെ ചെന്നപ്പോ വീ
ഉം താരൻ താരന് ഉണ്ടോ തലയില്
താരൻ ഇല്ല താരനുണ്ടായിരുന്നു. അതൊക്കെ പോയി
ഉം താരൻ ഉള്ളപ്പോ കൂടുതലായിരിക്കും ഇങ്ങനെ ഹെയർ ഫാൾസ് കൂടുതലായിരിക്കൊല്ലോ
ഷാമ്പു വെച്ച് ആഴ്ചയിൽ ഒരുക്കല് തല കഴു
ഉം ഉം ആഹ് മറ്റേ അത് പുറത്തോട്ട് പോകുന്നവർക്ക് ഒക്കെയും ഇങ്ങനെ ഇതല്ലേ പ്രശ്നം മുടി കൊഴിയുന്നത്. വെള്ള പ്രശ്ന എല്ലാർക്കും
ഉം അതെ വെള്ളത്തിന്റെ പ്രശ്നാണ്
നമ്മള് മറ്റേ ട്രിപ്പ് ഒക്കെ പോവാണെങ്കി പിന്നെ രണ്ട് ദിവസൊക്കെ ആണെങ്കി നമുക്ക് തല നനക്കാതിരിക്കാം. ഇത് പക്ഷെ അങ്ങനെ പ പറ്റത്തില്ലല്ലോ
അതാ നനച്ചി
ഉം ഇങ്ങനാണങ്കി ഇപ്പൊ എന്തോ ചെയ്യാനാ അത്
അപ്പൊ നിക്കന്നവരെ മൂടി നിക്കട്ടെ തലയില് അല്ലാതെ എന്ത് ചെയ്യാന
അതാ ആ ഇവിടുന്ന് ഈ ഇവിട്ന്ന് ഇഞ് വേറെ എങ്ങോട്ടെങ്കിലും നോക്കുന്നുണ്ടോ ജോലി. അതാ ഇവിടെ തന്നെയാണോ പൊർ തൊട്ട് എന്തെങ്കിലും നോക്കുന്നുണ്ടോ
പൊറത്തോട്ട് നോക്കണം. ഇപ്പൊ എക്സ്പീരിയൻസ
ആഹ് ആഹ് അപ്പം ഇത് എക്സ്പീരിയൻസ് കണ്ടിട്ട് കെറിയതാണോ.
ആ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇണ്ട്. ചുമ്മാ ഇരിക്കുന്നതിനേക്കാളും നല്ലത് എന്തേലും ജോലി ചെയ്യുന്നല്ലേ
ആഹ് ആഹ് ആഹ് ശരിയാണ്. ടൈമൊക്കെ എങ്ങനാ അവ്ടെ
ഒമ്പത് മണിക്കൂറ്.
ഒമ്പത് മണിക്കൂറ് നൈറ്റും ഉണ്ട് ഡേയും ഉണ്ട് അല്ലേ
ഉം മാറി മാറി
ഉം അങ്ങനെ അപ്പം ഇപ്പൊ ഇന്നലെക്കെ ലീവ് എടുത്തില്ലേ, അപ്പം അത് സാലറി കട്ടിങ്ങാണോ അതോ അല്ലാതെ ഒള്ള ലീവ് ആണോ.
അല്ല ഒരു മാസം രണ്ട് ലീവ് ഉണ്ട്. അപ്പൊ ഞാൻ ആ ലീവ് എട് ത്തീല്ല എനിക്ക് അല്ലാതെ തന്ന അത് സാലറി കട്ടല്ല
അല്ലല്ലല്ലേ രണ്ട് ലീവ് കഴിഞ്ഞിട്ട് അഡീഷൻ എടുവാണെങ്കി സാലറി കട്ട് ആവും ല്ലേ
ഉം അല്ലാതെ വേറെ എന്തൊക്കെയൊക്കെ ലീവ്സ് ഉണ്ട്
ഉണ്ട്ണ്ട്
എമർജൻസി ലീവ് അങ്ങനത്തെയൊക്കെ
ആഹ് അതിന് കൊഴപ്പൊല്ല.
അത് എമർജൻസി ആണെങ്കിലെ ഉള്ളൂ ലീവ് കിട്ടുന്ന അല്ലെങ്കില് ലോസ് ഓഫ് പേയ്മെന്റ്
ഓ അപ്പൊ എമർജൻസി അങ്ങനെന്തെങ്കിലും ആണെങ്കി അവിടെ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കാണിക്കണോ?
ഇല്ല അവിടെ ഒരു ഇതുണ്ട് ആപ്പില് കേറീട്ട് അത് അപ്ലൈ ചെയ്യാം.
ഓ ഓ ഓ
അവടെ എങ്ങനെ ലീവ്?
ഇവിടെ ഞങ്ങക്ക് കൊഴപ്പുല്ല ട്രെയിനായിയിട്ടല്ലേ പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ കോയ പുല്ലാ എനിക്ക് അങ്ങനെ ലീവ് കിട്ടാറുണ്ട് അവിടെ സാലറി കട്ടിംഗ് അങ്ങനൊന്നു ഇല്ല. കാരണം അവിടെ സാലറി ആയിട്ടില്ല സ്റ്റൈഫന്റെ ആയിട്ടേ ഉള്ളു അപ്പൊ പിന്നെ സാല അങ്ങൻത്തെ പ്രശ്നം വരുന്നില്ല.
ഞങ്ങള് സ്റ്റൈഫന്റ ഞങ്ങക്ക് പക്ഷെ സാലറി കട്ട് എല്ലോ പി ഉണ്ട്.
ആണോ പക്ഷെ ഞങ്ങക്ക് അങ്ങനൊന്നുൽ ആഹ് നമുക്ക് ലീവ്ന്തെലു അത്യാവശ്യ എമർജൻസി അങ്ങനെയൊക്കെ ആണെങ്കില് ലീവൊക്കെ തരും. അവ്ടെ സ്റ്റാഫ് ആയിട്ട് ഒരു ചേച്ചിയള്ളു ആ ചേച്ചിയും എപ്പഴും ലീവ് ഒക്കെ എടുക്കാറുണ്ട്.
അപ്പം വല്ല്യ കുഴപ്പല്ലല്ലേ.
മ് മ് കൊയപ്പുല്ല വർക്ക് തീർത്താ മതി നമുക്ക് ടൈം ആവുമ്പോ വർക്ക് തീർത്ത് കിട്ടിയാ മതി. ന്നാ പിന്നെ നമ്മക്ക് ഇടയ്ക്കിടക്ക് അല്ലാതെ അവിടെ ലീവും തരാറുണ്ട്. ഇപ്പൊ രണ്ടൂന്ന് പേരൊക്കെയിലെഗി ഞങ്ങൾ ഏഴു പേരെ ഒള്ളു അതിൽ മൂന്ന് നാല് പേര് ലീവൊക്കെ ആണെിലും ലീവ്ക്കെ തരാപറഞ്ഞു സാർ.
ടർഗറ്റ് ഒക്കെ ഉണ്ട്
ഹെയ് ടാർഗറ്റ് ഒന്നുമില്ല അങ്ങനൊന്നുമല്ല അവിടെ വരുന്ന ബില്ല് ആഹ് അതൊക്കെ ടൈപ്പ് യ്ത് ആ ടൈമുണ്ട് ഒരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിൽ തീർക്കണം തീർക്കുകയാണെങ്കിൽ നമ്മുക്ക് അതിനനുസരിച്ചു സാർ ഇടക്ക് ലീവ്ക്കെ തരാറുണ്ട്.
ബില്ലിംഗ് ആണോ
ആഹ് ബല്ലിംഗ് ബല്ലിംഗ് മീൻസ് പർചെയ്സ്, സെയിൽ അങ്ങനെയുള്ള ബിംഗ ഒക്കെ.
മ് മ് ഹോസ്പിറ്റലൊക്കെ കേയറാല്ലോ ബില്ലിംഗ് ആണങ്കിൽ
ആഹ് ഹോസ്പിറ്റലിലൊക്കെ കേയറാൻ ഇതുണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് ആ നോക്കിയില്ല കേറാനുള്ള ഇതുണ്ട് ഞാൻ നോക്കിട്ടുണ്ട് പക്ഷെ അല്ല എല്ലായിടത്തു ഇപ്പൊ സ്റ്റാഫ് ഒക്കെ ഉള്ളോണ്ട്. അങ്ങനെ കിട്ടാൻ പാടാണ്
ഉം ചേലോടത്തൊക്കെ ചിലെ ഹോസ്പിറ്റലൊക്കെ നല്ല ഹോസ്പിറ്റലൊക്കെ ചില സമയത്ത് വിളിക്കും? അപ്പയെത്തിന് കേറിയ നല്ലതായിരിക്കും.
ഉം ന്ന് നോക്കുന്നുണ്ട് പിന്നെ. ഇവിടെ ഇവിടെ പിന്നെ കുഴപ്പല്ല നമുക്ക്കെ ടൈം ആണെങ്കിൽ രാവിലെ പത്ത്മണിയ ടൈമെങ്കിലും എല്ലാവർക്കും വരുമ്പത്തേനു പത്തര യൊക്കെ കഴിയും.
ഹുമ് ഒന്നും പറയാറൊന്നുല്ല നമുക്ക് ഇടക്ക് എന്തെങ്കിലും പുറത്ത് തോട്ടം അങ്ങോട്ടെങ്ങിലൊക്കെ പോണെങ്കിലും പോവാം അങ്ങനൊക്കെയുള്ള പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോണങ്കിലും പോകാം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചൊക്കെ ലീവ് ആണ് കുറച്ചു ദിവസം ഇപ്പോ കുഴപ്പൊന്നുല്ല ഓക്കെയാണ്
ഫുഡ് എങ്ങനെ അവിടെ ഉണ്ടോ അതോ നമ്മള്
അല്ലെ ഫുഡ് കൊണ്ടോവും വീട്ടീന്ന് കൊണ്ടോവും.
ഉം
ഉം ചായ പിന്നെ അവിട്ന്നുണ്ട്. അല്ലാതെ ഹ് ഫുഡും രാവിലത്തെ രാവിലെ കഴിച്ചിട്ടു പോകും ഉച്ചയ്ക്ക് കൊണ്ട് പോകും പിന്നെ എന്തെങ്കിലൊക്കെ ഈ വിശേഷയൊക്കെ ഉണ്ടെങ്കിൽ സാർ അവിടുന്ന് ബി ഫുഡ് വാങ്ങിച് തരും ബിരിയാണിങ്ങനെയൊക്കെ വാങ്ങിച്ചു തരാറുണ്ട്.
അങ്ങനെയൊക്കെ ഉണ്ടല്ലേ
ഉം അങ്ങനെയൊക്കെയ ഉണ്ട് പിന്നെ ഓണത്തിന് ഡ്രസ്സൊക്കെ എട്ത്തരും.
അങ്ങനെയൊക്കെ ഉണ്ടോ.
ഉം അങ്ങനെയൊക്കെ ഉണ്ട് ഞാനിപ്പോ കേറിയേനേഷം എല്ലാം ഞാൻ ഞങ്ങള് കേറിയേനേഷം ഞങ്ങളൊരു ബാച്ച്. സ്റ്റുഡൻസ് പോലത്തെ പിള്ളേരുണ്ട ഞങ്ങൾ കേറിയതിന് ശേഷം അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ തുടങ്ങിയത് ഇപ്പോ രണ്ട് ഓണത്തിനും ഡ്രസ്സ്‌ ഒക്കെ എടുത്തന്നിട്ടുണ്ട്.
രണ്ട് വർഷയിട്ട് അവിടെ?
ആഹ് രണ്ട രണ്ട് വർഷം ആവുന്ന് ഞാൻ കേറി കഴിഞ്ഞിട്ടാ കേറിയ ടൈമിലായിരുന്നു ഓണം പിന്നെ അന്നും പിന്നെ. ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന്
ആ ശരിയെന്നാ
ഉം ശരി ശരി